ക്കെയൊണ്ട് വിശേഷങ്ങള്
വിശേഷം ഒന്നും ഇല്ല
ഉം പ്രത്യേകിച്ച് ഒന്നുംഇല്യേ
ഇല്ലല്ല
ഉം ചായ കുടിച്ചാ
മഴ തുടങ്ങിയോ അവ്ടെ
മഴ ചെറുതായിട്ടൊക്കെ അങ്ങനെണ്ട്
ആ ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ല കുടിക്കണം
ഞാനും ചായ ഉണ്ടാക്കട്ടെ കരുതി ഫ്ലാസ്കില് വെള്ളണ്ട് അപ്പൊ അതോണ്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് കരുതി വൈകുന്നേരം അങ്ങനെ ചെയ്യല്
ആഹ് ആഹ്
ഉം അപ്പൊ പിന്നെ അങ്ങനെ അത് മതിന്ന് രാവിലെ ഇണ്ടത് ഇണ്ടാക്കലോള്ളൂ കാപ്പി കുടിക്കലില്ല ചായ മാത്രമേ കുടിക്കലോള്ളു ഉം കാപ്പി ഇഷ്ട്ടല്ലാത്ത കേടൊന്നുല്ല പ കു എന്താ കുടിക്കലില്ല വല്ല പോയും ഒക്കെ ഒള്ളൂ ഉം ചായ കിട്ടണം ചൂടുള്ള ചായ ഇങ്ങനെ ഇ നേരത്ത്
അതെ അതെ മഴ സമയത്ത് കത്തടി നി ച്ചറും അടിപൊളി അല്ലെ
ഏ
മഴ സമയത്ത് കട്ടനും മിച്ചറും അടിപൊളിയല്ലേ
ആഹ് ആഹ് നല്ല ടെസ്റ്റാ മറ്റേ ഇതുണ്ടല്ലോ അരു അരി അരിമണി വറത്ത് അരി വറുത്തങ്ങാണ്ട് അങ്ങനെ ചെയ്യല്ലുണ്ടോ
ആഹ് ആഹ് അത് അടിപൊളിയാ അത് അടിപൊളിയാ എനിക്ക് ഭയങ്കര ഇഷ്ട്ടം അതെ
ആദ്യകാലത്ത് അതൊക്കെ തന്നെയന്ന് ച്ചാ രാവിലെ ചായക്ക്‌ കടിണ്ടിരന്നെ
അതും അരിയുണ്ട ഒക്കെ അടിപൊളിയാ അരി ഉണ്ട അതൊ
ആഹ് ആ അവില് അങ്ങനെയൊക്കെല്ലായിന്നൊ രാ നമ്മള് ചെറുതയിന ന്നൊക്കെ ഉണ്ടാരുന്ന ചായക്ക് കടി രാവിലെ
അതെ അതെ
ഇതെല്ലാം ഉണ്ടായത്
ഉം അരി വറുത്ത് പൊടി അരി വർ നമുക്ക് അത് ഒണ്ടാക്കുന്നെ ഏത് അരി വെച്ചാരുന്നു
ആഹ് അരി വറുത്തങ്ങാണ്ട് എണ്ണേ പിന്നെ മത്തൻകുരു വറുത്തിടും ആ അരി അരി വറുത്തിന്റെ കൂടെ
ആഹ് ആഹ്
അങ്ങനെ കഴിക്കാനും നല്ല രസനല്ലോ ആ ചായിം മത്തംകുരും അരി അരി വറുത്തതും കൂടെ അതുപോലെ തേങ്ങയും അരിമണി അരി വറുത്തതും നല്ല ടേസ്റ്റാ ഏ അരിയുണ്ടേ ഇല്ല ല്ല അത്ങ്ങനെ എന്ത് മറ്റേതുണ്ട എന്താ പറയാ അവലോ അവലോസം പൊടി
ആ അതെ ശരി ആ
ഉം
ഇ പൂരം വർക്ക അങ്ങനിം പറയും ഉം
അവല് വെളയിപ്പിച്ചിട്ടുണ്ട്
ഇല്ല ല്ല
ആ അത അത് അതില് നമ്മള് അതി നെയ്യിലിട്ട് വർത്തെടുക്കണം
ഉം ഉം
പിന്നെ നമ്മള് ശർക്കര ഉരുക്കി ചേർക്കണം
ഉമ് ഉമ്
എന്നിട്ട് തേങ്ങയും ഏലക്ക എല്ലാം കൂട്ട് മിക്സ് ആക്കി വറ വറുത്തെടുത്താല് പിന്നെ കടല ചേർക്കുന്നത് നല്ലതാ
ഉം ഉം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്ത് നോക്കണം എന്നാല്
ഉം ഉം അടിപൊളിയ നമുക്ക് ചായയുടെ കൂടെക്കെ കഴിക്കാൻ യൂട്യൂബിലൊക്കെ കിട്ടുവാല്ലോ
ആ നോക്കായിട്ടാണ് ആ നോക്കായിട്ടാണ്
ഉം
ആദ്യക്കെ അങ്ങനെ ഈ വനിതന്റെ ബുക്കില്ലേന്നോ അതില് കൊറ അതിനകത്ത് കൊറ പാചകങ്ങള്ണ്ടാവും ലോ എന്നിട്ട് അതൊക്കെ ബുക്കില എഴുയക്കോട്ടോ ഒരു പുസ്തകം എടുത്തങ്ങാണ്ട് ഒരു നോട്ടുക്ക് എടത്തങ്ങാട്ട് അതിലൊക്ക എഴുതെക്കും ഇന്നട്ട് ഓരോ പരി ണം അങ്ങനെ നടത്തിന്നു ഇപ്പ അങ്ങനെയൊന്നും ഇല്ല അന്ന് ഭയങ്കര ഇഷ് തിന്നു അനെ പാചകത്തിന്റെ വനിത കണ്ട പാചകത്തിനെ നോക്കീകാണ്ട് അതൊക്കെ ക്കൊരു നോട്ടു പുസ്തകത്തിൽ എഴുതിയക്കും ന്നിട്ട് അയ് കയ്ഞ്ഞിട്ട് പിന്നെ ഈ ചെല നേരത്ത് നമുക്ക് സമയണ്ടാക്ണ സമയത്തൊക്കെ അതിങ്ങനെ പരീക്ഷിച്ച് നോക്കും ഇപ്പ അങ്ങനെയൊന്നുല്ല ഇപ്പം വായിക്കാനും ഇതിനൊന്നും സമയല്ല ശരിക്
ഉം ഇപ്പൊ വനിത വരുത്തുന്നുണ്ടോ
ഏ
ഇപ്പ വരുത്തുന്നുണ്ടോ വനി
ഇല്ലല്ല്യ പ്പൊ വരുത്തണൊന്നുല്ല ഇപ്പൊ വരുത്തണ പോയിട്ട് വായിക്കാനും കൂടെല്ല മ്മേരിയാണ്
ഉം സമയം കിട്ടുന്നില്ല ഉം അതെ
ഉം സമയം ആൾക്കാർക്ക് തീരത്തില്ല അ ഇല്ല്യ ഞ്ഞി പ്പൊ രാത്രിക്കക്ക് ല്ലെ ഭക്ഷണൊക്കെണ്ട് ഇനി ചായണ്ടാക്കണം കുടിക്കണം അങ്ങനെയൊക്കെല്ല പരിപാടിയൊള്ളു
ഇസൊയ് വല്ലേ ഇനി ഇപ്പൊ കുട്ടികക്ക് സ്കൂളിന്റെ പരിപാടികള് അങ്ങനെ
അതെ അതെ
പഠനം തൊടങ്ങിയിട്ടില്ല അതുകൊണ്ട് കൊഴപ്പല്ല്യ നാളെ മുതല് തൊടങ്ങുംന്നൊക്കെ പറഞ്ഞു
പ്പൊ അങ്ങനെ പടിഞ്ഞു ഇതിത്തെ ഒന്നൂടില്ല
ഉം നാളെ തൊടങ്ങുള്ളൂ ഇവർക്ക് ഇവർക്ക് നാളെ തൊടങ്ങുള്ളൂ പഠനം ന്ന് പറഞ്ഞ ബുക് പുസ്തകൊക്കെ നാളെ കൊണ്ട് ചെല്ലാനാ പറഞ്ഞത് ഏ ഇല്ല്യ ഇല്ല്യ ഞമ്മള് വാങ്ങി ക് യാ
അല്ലല്ല സ്കൂളീന്ന് സ്കൂളിൽ പോവാനേ ബസ് വരോന്ന്‌
ബസ്സല്ല മറ്റതാണ് കോയ്സർ ബൊയ്സറിലാണ് കൊണ്ട പോണെ ബസിലല്ല രാവിലെ എട്ട് മണിക്ക് വരും ഒമ്പത് മണിക്ലാസോടങ്ങും എട്ട് മണിക്ക് വണ്ടി വരും ഒന്നരക്ക് ക്ലാസ് കഴിയും അങ്ങനെയാണ് അവൾക്ക്
പ്രൈവറ്റ് സ്കൂൾ ആണ്.
അത് ഇതായിട്ടില്ലതാണ്ട് എന്താ ഖുർആൻ പഠിക്കാനായിട്ടണോ അല്ലാണ്ട് മറ്റു സ്കൂള് ചേർത്തിട്ടില്ല നാലു വയസായിട്ടള്ളു. ഉം ഇനിയിപ്പോം കഴിഞ്ഞ് ഇനി ഒന്നാം ക്ലാസില് ചേർത്തണം അടുത്ത ഒരു വർഷം കൂടെ ഉണ്ടാകും ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാം ക്ലാസില് ചേർത്തണം.
ഓ കിച്ചനിലാണോ?
ഏഹ്?
കിച്ചണിലാണോ?
ആഹ് ആഹ്.
ആഹ്.
അവിടെ അടുത്ത തന്നെ പിന്നെ നാലാം ക്ലാസ് വരെയുണ്ട് നമുക്ക് നടന്ന പോകാനുള്ള ദൂരമുള്ളൂ സ്കൂൾക്ക്.
ആഹ് ഉം ഉം.
അപ്പൊ പിന്നെ കൊണ്ടകാനും കൊണ്ടുവരാനൊക്കെ നല്ല സുഖമാണ്. പത്തര പത്ത് പത്തരക്കെ തുടങ്ങും ചെയ്യുള്ളൂ. ഉം. നാല് മൂന്നര നാല് മണിരെ ക്ലാസ്സ്ണ്ട്.
മഴത്തന്നെ കറൻ്റ് പോക്ക് ഒക്കെ ഉണ്ടോ മഴ ആയോണ്ട്?
ആഹ് അതുണ്ട് പിന്നെ ഈ പകല് പോണോണ്ട് അറിയില്ല കാരണം ഇൻവേർട്ടർ ഇവിടെ ഓണാണ്. അപ്പം ഉം അപ്പൊ ഫ്രിഡ്ജ് ഓഫ് ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാ കരണ്ടില്ല ഫ്രിഡ്ജ് അതിനേട്ട് കണക്ട് ആക്കിട്ടില്ല.
ഇന്ന് ഇന്നലെ ഇവിടെ വോൾട്ടേജ് ഒന്നും ഇല്ലായിരുന്നു. മരം വീണിട്ടു വോൾട്ടേജ് മിക്‌സിയൊന്നും അരയുന്നില്ല.
ആഹ്. അവര് ഓഫ് ചെയ്യുന്നതാണ് ആവുലെ? ഇടിയും കാര്യൊക്കെ ഉണ്ടാവുമ്പോഴേ ഉണ്ടാവുമ്പോ ഉം. ഉം. ഉം ചായ കാപ്പി കുടിച്ചോ?
ഇല്ല ഇല്ല കുടിക്കണം.
ഉം എന്താണ് ഇന്ന് കൊണ്ടെന്നെ ച കാപ്പിക്ക് എന്താ കഴിക്കാന്?
കഴിക്കാൻ ബിസ്ക്കറ്റ്
ആഹ് ബിസ്കറ്റ് ഉണ്ട ഉം ഉം ഉം എന്തെില എന്തങ്കിലും ഒന്ന് വേണം ചെറിയൊരു ഇതിൽ ല്ലേ ഒരു പലഹാരം ബേക്കറി അല്ലെങ്കിൽ വല്ല ഉം. ഒന്നുല്ലാണ്ട് കുടിക്കാൻ തോന്നൂല്ല.
അതെ അതെ എന്തെങ്കിലും ഒന്ന് വേണം. ഇതി മഴയത്ത് വല്ല ഉള്ളിവടയോ പരിപ്പുവടയോ അതൊക്കെ കിട്ടിയാ
ഉള്ളിവടയൊക്കെ കിട്ട്ആണെങ്കി ചൂട് വേണം അപ്പളാ അയിൻ്റ
അതെ അതെ അതെയതെ മഴയും കൂടാവുമ്പം ചൂട് വേണം
ആഹ് ചൂ ആ നല്ല ചൂടിലിങ്ങനെ വേ ഉള്ളിവടയും പരിപ്പുവടയൊക്ക കഴിക്കുമ്പ അയിൻ്റൊരു രുചി എന്താ അറിയോ അത് നാവില് തങ്ങീക്കും ഉം ആ കട്ട ചൂട് കട്ടൻചായേം ഇല്ല്യ കൊറച്ചു കൊറച്ചാണ്ട് പോണം
ഉം ഉം അവിട പോയി വാങ്ങാറുണ്ടോ
ചേ അങ്ങനെ പോവല്ല എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോവുമ്പോ അങ്ങനെ വാങ്ങിക്ക്യാന്നല്ലാണ്ട് അയിനായിട്ട് പോവലില്ല
ആ ആ പിള്ളേര് നിർബന്ധം പിടിക് കൂലേ അങ്ങനൊന്നും
ഇല്ല്യ എന്തെങ്കിലും ആയിറ്റിവിടെ ഇണ്ടാവും സാധനം അപ്പൊ പിന്നെ അവര് ഇതാവല്ലോ കൊണ്ടരോന്നോക്കും അതുകൊണ്ട് നിർബന്ധം പിടിച്ചൂല പിന്നെ ഓ ആവശ്യലാനെ കൊണ്ടരാൻ പറയാ അപ്പൊ തലേന്ന് രാത് അനെ കൊണ്ട്രും അങ്ങനെ ചെയ്യില്ല അല്ലാടും പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് കുറച്ചാണ്ട് പോണം പിന്നെ മഴേത്ത് പോമ്പളേ ഉം മഴേത്ത് പോവാനും തന്നെ ബുദ്ധിമുട്ടാണ്
അതെയതെ
അത് സ്ലിപ്പാവും ഞമ്മമ്മത് നല്ല ശ്രദ്ധ വാണം ഒരു നട
അവിടെ വെള്ളൊക്കെ നിക്ക്ന്നേരിയാണോ
ആ വെള്ളത്തിനൊന്നും കൊഴപ്പല്ല മയക്കാലം വന്നാ ഈ കോൺക്രീറ്റ് റോഡായതോണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് നമ്മക്ക് ഓടിപ്പാടി പോവാൻ പറ്റൂല ഉം സ്ലിപ്പായിപ്പോം എത്രേ അറിയോ ആൾക്കാരങ്ങനെ സ്ലിപ്പാവ്ണ് ഉം നല്ല സ്
വെള്ളം നിക്കാറുണ്ടോ റോഡില്
റോട്ടില് വെള്ളം നിക്കലില്ല്യ ഒരു ഭാഗത്ത് ടാറിട്ട റോഡുണ്ട് മറ്റേ പിന്നെ ഒരു സൈഡില് മറ്റേ കോൺക്രീറ്റ് റോഡുവാണ് നിക്കാല്ലതില്ല വെള്ളം നിക്കണതൊന്നും ഇല്ല
ഉം
അവിടെ
ഇവിടെ റോഡിൽ വെള്ളം നി ക്കുന്നേ റോഡിൽ വെള്ളവാ വെള്ളവാ ഭയങ്കരം മഴ നല്ലോണം പെയ്താ മൊത്തം വെള്ളവാകും പിന്നെ നമ്മക്ക് അങ്ങോട്ട് പോകാന് ഇപ്പം ഭയങ്കര പാട
ആ ഇതീ കോൺക്രീറ്റ് റോഡിൽ കൂടിയാണ് കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോവുക എന്നിട്ട് ചെല കുട്ടികള് വി വീണ് പോകും കാരണം നമുക്ക് ധൃതി കൂട്ടി പോവാൻ പറ്റൂല ശ്രദ്ധിച്ച് നടക്കണം ആ ഒരു പ്രശ്നം അല്ലാണ്ട്
മഴക്കാലൊക്കെ ആവുമ്പോ ശ്രദ്ധിക്കണം
ഉം അതാണ് മഴക്കാലത്തേ നമുക്ക് നല്ല പേടിയാണ് അല്ലെങ്കി കൊഴപ്പില്ല നല്ല
ആണ് അതെ അതെ
വേറെന്തൊക്കെയാണ് അവിടെ
ഇവിടെ മഴ വേറെ വിശേഷൊന്നുമില്ല.
ഉം ശരിന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ?
ആ ഓക്കെ.